ഹലോ
കേക്കണില്ലേ ഓ തിരക്കായിക്കൊണ്ടിരിക്കണ് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരാനായില്ലേ
എന്തോ
ഹലോ കേക്കണില്ലേ
ആ ആ കേക്ക് ണ്ട് എന്തൊക്കെയാണ് ആ ഞാൻ കേക്കുന്നുണ്ട്
നല്ല
എന്തൊക്കെയ നീ ഇതൊക്കെ കളി ഒടുങ്ങിയോളൂ ഉം
ഉ
ആഹഹഹ അത് ഓർമ്മയുണ്ടില്ലേ
ആ ഓർമ്മണ്ട് ചൈനക്കാരൻ ആള് ചൈനക്കാരനല്ല ആ
ഉ ആ അതന്നെ ഇവിടെ ആയെം കൊണ്ട് ആഹ ആ അങ്ങനെ പറഞ്ഞാ വേറ മതില്ലേ നമ്പര്
പിന്നെ ആഹ് ആഹ് കുട്ടികളൊക്കെ വരാനായില്ല സ്കൂളിന്ന്
ഓ ഓതാ വരാനക്കന്ന് കുറച്ചുകൂടി സമയം കഴിഞ്ഞാ ഓരു വരും
ആഹ്
ഞാൻ ഇണ്ടാക്കാമോ ചെറുത ഇണ്ടാക്കാ അച്ഛേൻ മേള ആണോ അടയും
ഓ ചെറുത് താണ്ടേ ഓക്ക് പറ്റിയ ആ തരത്തിലുള്ള ഒരാളും കൂടി ഇണ്ട് ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ കളിച്ചു നടക്കണ്
ചായൊക്കെ കുടിക്കാനയേരിക്കും ഇങ്ങക്ക്
ചായ കുടിക്കാനൊക്കെ ആയിത്തൊടങ്ങണ
ആഹ് അങ്ങനെയൊക്കെയാണ് വർത്താന
എന്ന അവിടെ എന്താ ചായക്ക് നോമ്പാണോ
ഇനി ചായപ്പണി തുടങ്ങണം അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങണം
എന്താ സ്പെഷ്യൽ എന്തെലുക്കെ ഉണ്ടോ അതൊക്കെ തന്നെയവിടെന്ന അതെങ്ങനെ ഇണ്ടാക്കുവോ
ഓ അതൊക്കെ ഇണ്ടാക്കും
കുറെ ടൈമ് പിടിക്കൂലേ ഇങ്ങനെ വേറെ ഇണ്ടാവും അമ്മയൊക്കെ ഇണ്ടാവുവോ
ഇല്ല അതെനിക്ക് എളുപ്പമാണ് ആ രണ്ടെണ്ണം എനിക്കെള പാണ് സ്ഥിരമുണ്ടാക്കുന്നതുംകൊണ്ട് അത് എളുപ്പാണ്
സമൂസക്ക് ആ സമൂസന്റെ ഷീറ്റ് ഉണ്ടാവുലേ
എല്ലാ ഞങ്ങള് ഞാൻ മൈതൊക്കെ ഒഴിച്ചിട്ടന്നെ അങ്ങനെ ഞങ്ങള് ഷീറ്റ് വാങ്ങല്ലിലാണ് അല്ല നമക്ക ഇങ്ങനെ മൈതനോട് തന്നെ സുഖം പെ ത്തിട്ട് ണ്ടാക്കുന്നന്ന സുഖം ആ ഷീറ്റ് ചില നേരം ഒട്ടുക ഒന്നും ചെയ്യാ നമ്മക്ക് വിദേശിക്ക അ നമ്മളത് സമയം കളയൂ വേഗമാവണേ നമക്ക
ആ പരിപാടി തുടങ്ങാനായോ
ഒരു നാലരക്കെ ആകുമ്പോത്തേ തുടങ്ങണം ആ ടൈമ ഒക്കെ
ആ ബാങ്ക് കൊടുത്ത കഴുമ്പോലല്ലേ നോമൂറക്കിയ
ഏ
ബാങ്ക് കൊടുത്തു കഴിഞ്ഞി ല്ല നോമ്പൂ മുറിക്ക അ നാളെ ലീവാ ആണല്ലോല്ലേ ഞങ്ങൾക്കൊക്കെ ലീവാ
ആ ആഹ് ഞങ്ങക്ക് ലീവ് ഉണ്ടാവളുണ്ടാവില്ല
ഉം ആ ഞങ്ങളാ അയൽ വാസികളും ഫുള്ള് താത്തമാരാണ് താത്തമാരും കാക്കുമാരുംണ്
ഏ
അതുകൊണ്ട് കൊഴപ്പമില്ല പെരുന്നാളന് ഇങ്ങനെ പ ഞാനിവിടെ ഇണ്ടിട്ടാ ഞൻ എവിടക്കും പോയിട്ടില്ലാ റിയും ഞ ഓരോ ആണോ ആ ഓരോ ആണ ോ പറയും ഞങ്ങ ഇവിടെണ്ടിട്ടോ പറിയും
ആ അത് ഈടെ അങ്ങനത്തന്നാണ്
ആഹ് ആഹ് കമ്മിന ആഹ് ഓ എല്ലാ കുട്ടികളൊക്കെ ഉണ്ട് ഇന്റെ മകൻ കൂടെ പഠിക്കുന്ന കുട്ട ഓലെ കുട്ടികൾ എന്റെ മകന്റെ കൂടെ പഠിക്കണം ങ്ങാണ് ഒരാള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ല
ആ അത അതെ ആഹ അങ്ങോടെ ഇങ്ങട്ട പോട ഇതാവും ഒരി ഇതാണല്ലോ
അ എടുത്തടുത്താ വീടുകൾ ഇങ്ങനെ ഒന്ന് കോയിന്ന് വച്ചാ അപ്പുറത്ത കേക്കും അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് അങ്ങനെ അപ്പറ വീട്ടിൽ പോയിന്ന് വർത്താനൊന്നുമ ഇല്ല ഞങ്ങള് ഞങ്ങള് ഇവിടെന്ന് സിറ്റ് ഔട്ട്ന്ന് എവിടെ ചോദിച്ചാ അവിടെ ഉണ്ട് ക അറ അവിടെപ്പറത്തെ സീറ്റ്ട്ട്
ആ അതുകൊണ്ട്
ആഹ
അങ്ങനൊക്കെ ആണ്
ഉ അങ്ങനെക്കെ
അങ്ങനെയൊക്കെയാണ് ഭർത്താനം
അതെ ഞങ്ങള ബസും വരാനായി തുടങ്ങി
ആ ഞങ്ങത് എങ്ങനെ
പിന്നെന്തൊക്കെണ്
അനെ പോണ ഇ ഇങ്ങട്ടൊരു മഴ പെയ്തു ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് നല്ലൊരു മഴ പെയ്തു
ഏ ഇവിടെ രാവിലേനി അവിടെ ഉച്ചക്കെ ഏ ഇവിടെ രാവിലേനി
ആഹ് അവിടന്ന് ഇങ്ങട്ട പോന്നപ്പളെ ഉച്ചയായിക്കന്
ആഹ ഇവിടെ അയിന് രാവിലാണ്
അവിടെ രാവിലെ പെയ്തു ലെ
ഏ ഇങ്ങനെയൊക്കെയാണ് വർത്തനം നല്ല ചൂട് ടുണ്ടായിന് മഴ പെയ്തന്ന് പറഞ്ഞിട്ട് കാരുമില്ല രാവിലെ പെയ്തന്ന് വെച്ച് നല്ല ചൂടാണ്
ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ആയില്ലേ മഴ ഇല്ലാതെ ആയിട്ട് എന്ത് മഴക്കാലല്ലേ ഈ ജൂൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാറാത്തതായിരുന്നു ഇപ്പൊ മഴയില്ല
നമ്മളെ സ്കൂളിൽ പടിക്കുന്ന കാര്യത്തൊക്കെ ഫുൾ ടൈം മഴ നി
ശരിയാണ് സ്കൂളുള്ള ദിവസം മഴെ സ്കൂളിൽ ലീവ് തരണന്ന് വെയിലും അടിക്കും
ആ സമയത്തൊക്കെ ഫുള്ള് മഴയാനി വെയിലില്ലേനി
ഉം ഇന്ന് ഇപ്പോ മഴ അങ്ങനെ അതിഥികളെ മാതിരി വരും പോവും പണി ഇനി കിടക്കല്ലേ പണി ഇങ്ങോട്ട് പണിയോട് പണി തന്നെ ചോറും കറി
ഇനി രാത്രിയാ രാത്രി വേറെ ഭക്ഷണൊക്കെ ഉണ്ടാക്കണോ
ആഹ് ഒന്നിച്ച് വയ്ക്കൂല്ലേ രാവിലത്തേക്ക് രാവിലെ ഉണ്ടാക്കും വൈകുന്നേരത്തേക്ക് വൈകുന്നേരം ഉണ്ടാക്കും
ഏഹ്
അവിട ആള് കൂടുതലാ അപ്പൊ പിന്നെ ആള് കൂടുതലായത് കൊണ്ട് മൊ മൊത്തത്തില് ഒരു നേരം രാവിലെയും വൈകുന്നേരം കൂടി എത്രയെന്ന് എനിക്ക് കണക്ക് അറിയില്ല അപ്പൊ പിന്നെ ഞാൻ രാവിലെ കുറച്ചുണ്ടാക്കും പിന്നെ വൈകുന്നേരം അതിന് ബാക്കി കിട്ടും
ഏ ഓരെല്ലാരും കൂടി ഇണ്ടായോണ്ട് കൊണ്ട് കുറെ ഉണ്ടാക്കണല്ലോ പിന്ന പച്ചക്കെ മീനൊക്കെ വാങ്ങ മീൻകറിയ അങ്ങനത്തൊക്കെ വെക്കും ക്കും നിങ്ങളെ
മീ കൈ ഉം മീൻകറിയെല്ലാം വെക്കും മീനും ചിക്കനൊക്കെ വെക്കും
മ്മ് ഒക്കെ
സ്പെഷ്യലായി ഒന്നും വെക്കൂലാന്നെ ഉള്ളു
മ്മ്
സ്പെഷ്യലായി ഒറ്റക്കൊക്കെ വെക്കാൻ പോയ് ഞാൻ നിന്നാ വാ എന്തേലും പറഞ്ഞ് ആണ എന്റെ കെട്ടിയോനൊക്കെ എന്തെങ്കിലും വെച്ചു കൊടുക്കാൻ അതിലേറ വലിയ പുകിലാ കുറ്റം അല്ലാതെ ഒന്നും പറയില്ല
മ്മക്കെ ആകുമ്പോനെ
ആ വേറെ ആർക്കും ഉണ്ടാക്കി കൊടുത്താലും കൊഴപ്പല്ല
പിന്നെ ഒറ്റക്കായം കൊണ്ട് ഇവിടെ ഒന്നും പറയാത്ത കൊണ്ടൊക്കെ വെച്ച് വെക്കും
ആ അവിടെ അങ്ങനെയാണ് അവിടെ വേറെ ആരും കുറ്റെന്നുംന്നും പറയില്ലാ കുഴപ്പമൊന്നുല്ല പക്ഷെ കൊട്ടിയോന് ആപ്പ ഉണ്ടെങ്കിൽ അപ്പ തന്നെ പറയും
ആ
എന്നിട്ട് അത് എടുത്ത് തിന്ന് തീർക്കും ചെയ്യുട്ടാ അത് വേറെ കാര്യം അങ്ങനെ കണ്ണ് ഞാന് പറയും ഞാനത് പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ കണ്ണൂരുട്ടും അ കണ്ണുർട്ടിട്ടു കാര്യല്ല കാര്യമുള്ളത് ഞാൻ പറയും പറയും
ആ അത് പിന്നെ ഉള്ളതാണല്ലോ അവർക്ക്
ആ അതാണ് പിന്നെ ഓല് പറയണോണ്ട് നമ്മുക്ക് വല്യ ഇത് ഇല്ല പി ആ അവിട അ ഒക്കെ പറയും ആ കൊഴപ്പമല്ല അത് നമ്മള തന്നെ ഇല്ലേ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോറും
ആ അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ലല്ലോ
ആ
പിന്നെ അല്ലെങ്കില് നമ്മുക്കൊരു പേടി ആണല്ലോ എന്താ വെച്ച എന്താ ചീത്ത കേൾക്കുവോ എന്നുള്ള പേടിയോണ്ട് നമ്മള് ഇണ്ടാതക്കല്ലേ വെക്കാനും നോക്കൂലല്ലോ
ആ അതാ അങ്ങനെന്നുമില്ല
ഉം
അവിടെ അതിനൊന്നും കൊഴപ്പൊന്നുല്ല ഉം അവിടെ അച്ഛൻ എന്റെ അമ്മാ നല്ലോണം വെയ്ക്കും അവരെതല്ല
ഇവിടെ ഉമ്മ വെക്കൂ ഇപ്പൊ ഇപ്പൊ അങ്ങനെ കുറവാണ് ആദ്യംക്കെ നല്ലതില് വെക്കും ബിരിയാണി ഒക്കെ നല്ലോണം വെക്കൂട്ടോ അല്ലാതെ സാധാ ഭക്ഷണങ്ങളൊക്കെ കുറവാണ് ബിരിയാണി അങ്ങനത്തൊക്കെ വെക്കാൻ നല്ലഓ വക്കും നല്ല ടേസ്റ്റ്ണ്ടാവും അതക്കെ വെക്കുമ്പോ പിന്നെ ഇവിടെ ഇടക്കിടക്ക് സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവലേ അതുകൊണ്ട് പിന്നെ എന്തായാലും വെക്കേണ്ടി വരും കുടുംബക്കാരൊക്കെ വിളിക്കോ ഇടയ്ക്കൊക്കെ വിളിക്കോ എല്ലാരെയും ഒരുമിച്ച് കൂടാൻ വേണ്ടിട്ട് അപ്പം ഉമ്മ വയ്ക്കൂ നല്ലോണം
ആ നിങ്ങള് വെക്കോ മന്തി ഒക്കെ ഇണ്ടാക്കോ
എല്ലാപ്പ എനിക്ക് പേടിയാ എന്തെങ്കിലും ആയി പോയാല് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോന്ന് വിചാരിച്ച്
ആ ആ
അതൊണ്ട് നോക്കും ശ്രെമിക്കും എന്തെങ്കിലുമൊക്കെ വെക്കും ബിരിയാണിയക്കെ വെക്കും പക്ഷെ ഒറ്റക്കാവ്മ്പോ വെക്കും നല്ലോണം ഉമ്മ ഒള്ളപ്പ വെക്കൂല ഉമ്മ എന്നീന്ത് പറഞ്ഞാലോ വിചാരിച്ചട്ട് ഒന്നും പറയൊന്നുല്ല ചെയ്തോക്ക്ന്ന് പറയും പക്ഷെ സ അന്നേരം എന്തെങ്കിലും ചെറിയ ഒരു വെശകെക്കെ പറ്റി കയ്ഞ്ഞാ കുടുങ്ങിയല്ലേ വെച്ച് വെക്കൂല.
അത് ശരി ഉമ്മ വെക്കൂല്ലേ ആള് അങ്ങനെയൊക്കെ വെക്കാൻ ഉസാറാണല്ലെ
എല്ലാം വെക്കും പരിവാട്യൊക്കെ ഇണ്ടാവുമ്പോ ഉമ്മ ആണ് വെയ്ക്ക.
ഇങ്ങക്ക് പിന്നെ പൊതുവേ പരിപാടികൾക്ക് ബിരിയാണി കാര്യങ്ങളൊക്കെ ആണല്ലോല്ലേ.
ആഹ് അപ്പൊ നല്ല
ഞങ്ങള് പിന്നെ ഞങ്ങള് ഇതേമാതിരി വെല്ല കല്യാണത്തിന് പിന്നെ അങ്ങട്ടും ഇങ്ങട്ടും വിളിക്ക സൽക്കാരത്തിനൊക്കെ എന്തേലൊക്കെ ഇൺ അന്നും ഇണ്ടാക്കൊന്നും ഇല്ല്യ. ഞങ്ങളൊക്കെ ഫുഡ് ഓർഡർ ചെയ്യലാ പൊറത്ത്ന്ന്.
ആഹ് ആഹ് ഇവിടെ പിന്നെ പൊതുവേ ഓർഡറുകളൊക്കെ കൊറവാണ് വ ഇണ്ടാക്കലന്നാന്ന് അധികം
ആഹ് അതല്ലേലും ഇങ്ങള ഇങ്ങളെ എല്ലാരെ ടീംസിന് അങ്ങനെ ഒരു കൈപ്പുണ്യം നല്ലതാ ഇങ്ങക്ക് പൊതുവേ ഐറ്റങ്ങൾക്ക് ബിരിയാണി മൻ ന്തി അതൊക്കെ വെക്കാല്ലേ
ആഹ് ആഹ് അതക്കെ വെക്കും.
ആ കുട്ടി എത്തീലേ ഇന്നിട്ട്? ഇന്നാ ഓക്കെ ഞാനിപ്പോ വിളിക്കാട്ടോ. ആഹ് ഓക്കെ ആഹ് ആയ്ക്കോട്ടെ ഓക്കെ.